ഹലോ ആഹ് എന്താ രാവിലെയായിലെ അപ്പൊ ഇന്ന് ബുധനാഴ്ചക്കെയാണ് ഇന്നിപ്പോ സ്കൂളും ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണ് എന്താ പരിപാടി
ഞാനും തന്നെ അങ്ങനെങ്ങനെ പേരെലിരിക്ക നല്ല മഴ ഉണ്ട് ഇവിടെ അവിടെ എന്താ പാട്
അത് തന്നെ ഇപ്പോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുത്തിരിക്ക കഴിഞ്ഞ നമ്മള് രണ്ടായിരത്തി പതിനെട്ടില് കേരള ൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഒരു വീഡിയോ അതിന പറ്റിയുള്ള ഒരു വീഡിയോനെ കണ്ടിനു അപ്പോ അതിനെ പറ്റിങ്ങനെ സംസാരിക്കാന്ന് വിചാരിച് എന്താ വെച്ചാല് മഴ കണ്ടപ്പോത്തിന് വെച്ചാ അത് ഓർമ്മ വന്ന് പെട്ടെന്ന് വെള്ളപ്പൊക്കം വരുന്ന ഒരു അവസ്ഥ നമ്മുക്കറിയാം നമ്മുക്ക്‌ ആ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നമ്മള് നമ്മള് കണ്ണ് കൊണ്ട് കണ്ടൊരു അവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിലും നമ്മളെ ച്ചു ചറ്റുപാടുള്ള ഒരുപാട് സ്ഥലങ്ങൾ വെള്ളത്തിനടിയിൽ പോയി ഒരുപാട് പ്രയാസം അനുഭവിച്ച ഒരു ഘട്ടം എന്നുള്ള രീതി നമ്മൾ കണ്ടതാണ് അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ഐക്യം തന്നെ ലോകത്തിന് മുന്നില് തുറന്ന കാട്ടിയ ഒരു അവസരം കൂടിയായിരുന്നു അത് ഇത്രയും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ നമ്മുക്കറിയാം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അത് നമ്മള് പ്രകൃതിയിൽ നമ്മള് മനുഷ്യര് ചെയ്ത് വെക്കുന്ന ഒരു വലിയ ഒരു പ്രവൃത്തിയുടെ ആഘാതം എന്ന് തന്നെ പറയാൻ പറ്റും കാരണം അവര് ഈ പുഴകൾ നശിപ്പിക്കുക അല്ലെങ്കിൽ മരങ്ങള് നശിപ്പിക്കുക ഇത്തരം ഒരുപാട് കാരണങ്ങള് മൂലം ഈ വെള്ളം അത് കെട്ടി കിടക്കുകയും അത് പിന്നീട് ജനങ്ങൾക്ക് തന്നെ ഉപദ്രവമാകുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കാണ്ടാവണ് ഇപ്പ നമ്മുക്ക് തന്നെ അറിയാം വലിയ വലിയ നദികളൊക്കെ ക കര കവിഞ്ഞ് ഒഴുകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന് തീരദേശത്തുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ തീരദേശന്ന് മാത്രല്ല നമ്മള നാട് തന്നെ നമ്മുടെ നാടൊക്കെ ഒരുപാട് ഉ ഉള്ളിലാണ് നമ്മുടെ നാടൊക്കെ ഉള്ള എന്നിട്ടും ഒരു വെള്ളം ഭയങ്കര രീതിയിൽ വരുവാണെങ്കിൽ തന്നെ ഭയങ്കര പ്രയാസ നമ്മളെ വീടുകൾ മുഴുവനായിട്ട് വെള്ളത്തി ത്തിടി പോവാണ് പിന്നെ ആ ഒരു വീട് നന്നാക്കാൻ എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യ കാരണം മറ്റേ ചുമരും മറ്റേ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇത്ര മണ്ണും മറ്റു കാര്യങ്ങളായിട്ട് ആകെ വൃത്തികേട കിടക്കാണ് പിന്നെ അത് അതിലേക്ക് വീട്ടിലേക്ക് വീണ്ടും താമസാക്ക എന്നുള്ളത് ഒരുപാട് പ്രയാസ അപ്പ നമ്മക്ക് തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ വീട് വിട്ടിട്ട് മറ്റരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിക്കേണ്ട പല അവസ്ഥകളും ഘട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്ന്ന്ള്ളതാ അപ്പൊ ഞാൻ അങ്ങനെ വീട് കണ്ടപ്പോ ഒരുപാട് സങ്കടയി പിന്നെ നമുക്കറിയാം ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളുടെ ഒരു സമയം കൂടിയായിരുന്നു കാരണം ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ ഒന്നൊരു സമയം കൂടിയായിരുന്നു അത് അപ്പോ നിങ്ങളോട് ചോദിക്കുകയാണെല് നിങ്ങള് ആ രണ്ടായിരത്തി പതിനെട്ട് ഇണ്ടായ വെള്ളപ്പൊക്കം അപ്പൊ അതില് നിങ്ങള് നിങ്ങക്ക് എന്തേരീതിയിൽ പ്രയാസങ്ങള് അല്ല നികളെ ബന്ധപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഇത്ര
നേരിട്ടരു ബുദ്ധിമുട്ട്ന്ന് പർണ എന്റെ ആഘാതം പറഞ്ഞ അറിയിക്കാൻ കഴിയ പക്ഷെ ഞാ അലോയിക്കായിരുന്നു പണ്ടത്തത് ഇപ്പഴത്തെ എത്ര വ്യത്യാസം ഉണ്ടോക്കിയോക്കെ ഇപ്പൊ മഴ പെയ്താൽ തന്നെ പേടിയാണ് ഏത് സമയത്തും വെള്ളപ്പൊക്കം വര പ്രത്യേകിച്ച് ഈ ഒരു മല ഭാഗത്ത് അല്ലെങ്കിൽ അതേപോലെ തന്നെ പുഴന്റെ ഭാഗത്ത് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ മഴ പെയ്തു കഴിഞ്ഞാല് ഫ്ലഡ് ഉണ്ടാവും ഏ പ്രളയം ഉണ്ടാവും അതാണ് ഇപ്പഴത്തെ അവസ്ഥ ഇതിന് പിന്നില് ഒരുപാട് കാരണങ്ങള്ണ്ട് പണ്ട്ന്ന് പറഞ്ഞാല് അത്ര പെട്ടെന്നൊന്നും ഫ്ലഡ് ഇണ്ടാവ പ്രളയ ഉണ്ടാവാന്ന്ള്ളത് എനിക്ക് തൊണെ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പില് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള നഷ്ട നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളോക്കെ ഉണ്ടാക്കിയൊരു ഫ്ലഡ് എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലല്ക്കെ പറഞ്ഞാല് നമ്മളൊക്കെ ജനിച്ച വർഷാണ് അല്ലെങ്കി ചിലപ്പോ ഇങ്ങളൊക്കെ ജനിച്ചിട്ട് ഒന്നും രണ്ടോ കൊല്ലോ അങ്ങനൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോ അത്രയും വർഷങ്ളൊക്കെ മുമ്പായിരുന്നതിന് മുമ്പ് നടന്ന മറ്റൊരു ഇഷ്യു എന്ന് പറഞ്ഞ പക്ഷെ ഇപ്പ റീസെന്റ്ലി ഈയരു സമയത്ത് നോക്കി നോക്കി ഓരോ വർഷത്തിലനും നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാല ഒന്ന് ഒന്ന് തിമർത്ത് മഴ പെയ്തു കഴിഞ്ഞാ പിന്നെ എന്താണ് ഫ്ലഡിന്റെ പ്രശ്നങ്ങളാണ് അപ്പൊ ഇതിന് പിന്നിൽ ഒരുപാട് ഒരുപാട് കാരണങ്ങുണ്ട് അമിതമായിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്ക അതുപോലെ തന്നെ വെള്ളം ഒഴുകി പോകേണ്ട ചാലുകള് വേസ്റ്റുകളാല് അടക്കപ്പെട്ടിട്ട് അത് വെള്ളം കൃത്യമായിട്ട് പോവാണ്ടിരിക്കും ക്കാതെ തുപോലെ തെ ഭൂമിന്റെ താഴോട്ട് വെള്ളം പോകാനുള്ള ഒരു സ്പേസ് ഇല്ലാണ്ട്ന അങ്ങനെ ഒരുപാട് കാരണങ്ങള്ണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടില ആ ഒരു സമയത്ത് നമ്മളിപ്പോ കാര്യമായി നേരിട്ടൊ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ കാര്യമായിട്ട് അട അടവിലോട്ട് പോയി വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് നമ്മൾ പഠിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അടക്കണ്ടായി അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു സയൊ ഒരു എഡ്യക്കേഷൻ വിദ്യാഭ്യാസം പറാൻ ഭയങ്ക ബദ്ധിമുട്ടായിരുന്നു ഓലൈനായിയിട്ടണെന്നുണ്ടെങ്കും അവര് ഓഫ്ലൈനായിട്ട് നട പക്കുന്ന അതിന്റെ ഒരു എഫക്ടീവ്നെസ് അതിന്റെ കാര്പ്രാപ്തം കൃത്യമായിട്ട് കട്ടയിട്ടില്ലായിരുന്നു അതൊക്കൊ ഒരു ഈ ഒരു ഫ്ളഡിന്റൊഗമായിട്ടുണ്ടായി ഇപ്പോ ഈ ഒരു പ്രളയത്തിൻറെഭാഗയിട്ട് ഭാഗമായിട്ടുണ്ട് അങ്ങനെ മഴ ഇങ്ങനെ പെയ്തപ്പോ അപ്പം ഞാൻ അയിനെക്കുറിച്ച് ആലോചിച്ചുനോക്കി പക്ഷേ ഞാൻ നോക്കണ് ഈ നമ്മള് ഈ ഒരു പ്രളയത്തി പ്രളയത്തിന്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കില് ഏറ്റവും കൂടുതൽ ഈ ഒരു സംഗതി ഇതിന്റെ കണക്കുകൾ അനുസരിച്ച് ബാധിക്കുന്നത് കേരളത്തിന്റെ കാര്യത്തിൽ മാത്രല്ല ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തെക്കൻ ഭാഗത്തുള്ള കേരളക്കാരാണ് തോന്നുന്നത് എന്തുകൊണ്ടാണന്നറില്ല അവിടെ ഇനി നമ്മളെ ഈ ഒരു സമുദ്ര തലത്തിൽ നിന്നും താഴ്ന്നുള്ള പ്രദേശങ്ങളയതുകണ്ടാണെന്ന് അറിയിാം നമ്മളുടെ ഭാഗത്തേക്കൊക്കെ വളരെ കുറവാണ് അത്ര കാര്യമായ രീതിയിലൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത
ഉം ഉം അതെ അത്ങ്ങൾ പറഞ്ഞ കാര്യാണ് ഞാൻ തെക്കൻ കേരളം എന്നുള്ളതാണ് പൊതുവ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക ഞമ്മടെ കുട്ടനാടക്കെ ഈ അത് ച്ചാല് കുട്ടനാട് പോലുള്ള സ്ഥലങ്ങള് ആലപ്പുയ ജില്ലയിലുള്ള കുട്ടനാടൊക്കെ ഇത്തരം സ്ഥലങ്ങളൊക്കെ ഭൂമീന്നൊരുപാട് താഴ്ന്ന് കെടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാണ് അപ്പൊ ഞമ്മക്കറിയ സ്വാഭാവികമായും ഇത്തരം രീതീല് താഴ്ന്ന് കെടക്കുന്ന സ് പ്രദേശങ്ങളില് ഒരു വലിയ ച് ഒരു ചെറിയ മയ പെയ്താൽ തന്നെ അവിടെ വെള്ളം നിറയുന്ന അവസ്ഥ അപ്പൊ സ്വാഭാവികായിട്ടും അമ്മള് ചിന്തിച്ചാ വലിയൊരു മയ പെയ്യാ ഒരുപാട് രീതീല് പ്രയാസം നാടിലുണ്ടാവും അ എല്ലാ പ്രളയം വരുകയും എന്ത് മ ഏതു മയക്കാലം വരുമ്പോഴും ഏറ്റവും കൂടല് പ്രയാസം അനുഭവിക്കുന്നത് പ്രദേശങ്ങള് ഇത്തരം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ അവർക്ക് ജീവിതം തന്നെ ദുസ്സഹമാകുന്നു എല്ലേ വർഷം ഇത്തരം ജീവി ഈ രീതീല് അവർക്ക് ജീതം പ്രയാസാണ് അവിടെ ജീവിക്കാന്ന്ള്ളത് പിന്നെപ്പ ഒരു ഇങ്ങനത്തെ രീതീല് ഈ ഒരു തരലത്തില് വെള്ളം ഇത്തരം വെള്ളപ്പൊക്ക മറ്റ് കാര്യങ്ങള്ണ്ടാവുമ്പോ പ്രധാനമായിട്ടും ഇതിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് വേറെ രീതിയിൽ സംഭവിക്കണ്ടേ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നശിക്കണ് ഒരുപാട് പാവപ്പെട്ട കർഷകള് ഈ കർഷകര് ഏക്കറ് കണക്കിന് സ്ഥലങ്ങളിൽ ഒരുപാട് രീതിയിൽ കൃഷി ചെയ്തിണ്ടാവും പക്ഷെ ഇത്തരം രീതീല് വെള്ളപ്പൊക്കം വരുമ്പോ സ്വാഭാവികായിട്ടും ആ കൃഷി പൂർണ്ണമായിട്ട് നശി നശിച്ചു പോയാണ് അതില് പിന്നീടവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയില് അങ്ങത്തെരവസ്ഥ അവിടെ വരാന്നൊള്ള അപ്പൊ അങ്ങനത്തൊരു പ്രയാസം ഇതുകൊണ്ട് ഉണ്ടാവണ്ടെന്നൊള്ളതാണ് പിന്നെ മറ്റൊരു പ്രയാസന്നൊള്ള പലപ്പോഴും റോഡുകളും പാലങ്ങളൊക്കെ നശി നശിച്ചു പോകുന്ന ഒരു ഘട്ടം കൂടി അവിടെണ്ടെന്നുള്ള അങ്ങനത്തെ ഒര് ഘട്ടത്തില് നമുക്ക് പറയുമ്പോ ഭയങ്കര പ്രയാസാനും മനുഷ്യജീവതന് അതൊരിക്കലും ഞമ്മുക്ക് വീടില് മാത്രല്ല തൊതുങ്ങുന്ന പ്രശ്നമല്ല മറിച്ച് നമുക്ക് നമ്മളെ കുടുംബക്കാരിലേക്ക് പോവാൻ ബുദ്ധിമുട്ടാകും പലപ്പോഴും ഈ കർഷകർക്ക് ബുദ്ധിമുട്ടാവു പ്പംമ പ്പയീ മീൻ പിടി മീനെ പിടിക്കാൻ പോന്ന ആൾക്കാര്ക്ക് ബുദ്ധിമുട്ടുണ്ട് പാലങ്ങളൊക്കെ നശിച്ചാമുക്കറിയ നമ്മളീതിന്റെക്കൊരുഹരണങ്ങള് കണ്ടമ്മളിവിടെ ഏച്ചീവയനാട് ചൂരൽ മലയിലൊക്കെ ഉണ്ടരുപുതിയ പാലം തന്നെ തകർന്നു വീണ് ഇത്തരം പാലങ്ങള് പോയാ തന്നെ ഒരുപാട് തരത്തില് ബുദ്ധിമുട്ടാണ് നമുക്കവിടെ ജീവിക്കാന്നുള്ളതിലൊക്കെ അപ്പോ ഭയങ്കര പ്രയാസള്ള സമയമാണ് ഇത്രം വെള്ളപ്പൊക്കങ്ങള് എന്ന്ള്ളത് അപ്പൊ നിങ്ങളോട് ചോദിക്കാന്നുണ്ടേല് ഇപ്പൊ ഞമ്മക്കറിയാം അമ്മളെ നാട്ടിലൊരുപാട് ഈ വെള്ളപ്പൊക്കം സംഭവിക്കാള്ളതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നിങ്ങക്ക് തോന്നുന്നന്താണ്
ആഹ് അതെതെ മുമ്പ് പറഞ്ഞപോലെത്തന്നെ കൂടുതലായിട്ട് ഡെവലപ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെവലപ്പ് മെന്റ് മാത്രം അതായത് ആൾക്കാര്ക്കുള്ള ലാഭങ്ങള് നാച്ചുറനെ പരിഗണിക്കാതെ പ്രകൃതിയെ പരിഗണിക്കാതെ ഭൂമിയെ പരിഗണി ക്കാതെള്ള ഡെവലപ്മെന്റിന്റെ ഭാഗേയിട്ടാണ് അറ്റകുറ്റപ്പണികളെ ഭാഗേയിട്ടാണ് ഇതിന്റെ കാര്യമായിട്ട് സൈഡ് എഫക്റ്റ് എന്നുള്ള രീതില് പ്രളയം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കാര്യമായിട്ട് റോഡുകള് നിർമ്മിക്കപ്പെടുന്ന സമയത്ത് അതിന്റെ ആർക്കിടെക്ച്ചറൽ അതിന്റെ എഞ്ചിനീയറിംഗ് വർക്ക്കള് വെള്ളം പോകാള്ളൊരു അവസരം നൽകാണ്ടിരിക്ക ക്കപ്പമ്മള് കണ്ട് നമ്മളെ ഈയൊരു ഭാഗത്തായത് മലപ്പുറത്തിന്റെ ഈയൊരു ഈസ്റ്റേൺ ഭാഗത്തെന്ത്ണ്ട് എന്നെച്ച് വന്നിട്ടുണ്ട് നാഷണൽ ഹൈവേ വന്നിട്ടുണ്ട് അപ്പൊ ഈ കൂ കൂറ്റ് എവിടെയെവിടെ വേങ്ങര ഭാഗത്തിലൂടൊക്കെ പോകുന്ന ആ ഒരു ചെമ്മാട് ഭാഗത്തിലൂടൊക്കെ പോകുന്ന ആ റോഡ് ആ റോഡിന്റെ വിഷയെടുത്ത് നോക്കാണെന്നുണ്ടെങ്കില് അതിന്റെ ഒര് അശാസ്ത്രീയപരമായിട്ടുള്ള നിർമ്മാണത്തെ കുറിച്ചൊക്കെ ചർ ചർച്ച വരികയുണ്ടായി കഴിഞ്ഞ മഴക്കാലത്ത് കാരണം മഴ പെയ്ത് കഴിഞ്ഞാല് കാര്യമായിട്ട് ഹൈവേയില് വെള്ളം കെട്ടി നിക്കാണ് അത് ഇതിന്റെ ഒരു ഒരു ഉദാഹരണം മാത്രാണ് അതായത് ഈ ഭൂമിയെ പരിഗണിക്കാതെ അല്ലെങ്കില് വെര് വെരാനുള്ള വർഷകാലത്തെ പരിഗണിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങള് നടത്താന്ന്ള്ളതാണ് ഇതിലൊരു മെയിനായിട്ടുള്ള കാരണങ്ങള്ന്ന് പറയുന്നത് ഞാൻ പ്രകൃതിയെ പരിഗണിക്കാതെ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാന്നുള്ളത് അപ്പൊ പ്രകൃതിയെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ദുരന്തങ്ങളൊക്കെ അമ്മക്ക് ഒരു പരിധിവരെ ചെറുത്ത് നിൽത്താൻ സാധിക്കുന്നതേയൂള്ളൂ പിന്നെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് എനക്ക് പറയാനുള്ളതെന്താച്ചാല് ഇതിലൊരുപാട് പ്രശംസ പ്രശംസയർഹിക്കുന്ന ഒരുപാട് നായകര്ണ്ട് അതുപോൽത്തന്നെ പ്രശംസിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് അൺസങ് ഹീറോസ്ണ്ട് അതായത് ആരും വാഴ്ത്തപ്പെടാതെ പോകുന്ന ഹീറോസ്ണ്ട് രണ്ടായിത്തി പതിനെട്ട് എന്നുള്ള സിനിമയിലൊക്കെ നമ്മള് കണ്ടതാണ് മ മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ജീവൻ ത്യജിച്ചിട്ടൊക്കെ രക്ഷാപ്രവർത്തന നട ത്ത്ന്നൊരു നായകനൊക്കെ അതുപോൽത്തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത്ന്ന്ള്ള ഫയർഫോഴ്സ്ന്നർഞ്ഞിട്ടുള്ള വിഭാഗം യാതൊരു വിധ ഈ ഫ്ലഡിന്റെ സയക്കത്ത് പ്ര പ്രത്യേകിച്ചും പ്രളയത്തിന്റെ സമയത്തൊക്കെ ഒരു എന്താ പറയാ ഒരു മടിയും കൂടാതെ ആ ആളുകളുടെ രക്ഷാപ്രവർത്തനത്തിനുവേണ്ടി കൈമെയ് മറന്ന് പ്രവർ ത്തിക്കുന്ന ഒരു വിഭാഗാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത്നിന്നും ഈ പറയപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത്പോൽത്തന്നെ മറ്റൊരു ടീമ്ന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും യൂത്താണ് യുവാക്കളാണ് നാട്ടിലെ യുവാക്കളാണ് മറ്റുള്ളവർക്ക്‌ ഈ ഭക്ഷണം എത്തിക്കാനാവട്ടെ അല്ലെങ്കില് ആള്കളെ രക്ഷിക്കാനാവട്ടെ ചെല സമയത്തൊക്കമ്മക്കറിയാ ഈ കുട്ടനാട് ഭാ ത്ത് ഇങ്ങള് പർണം നല്ല പ്രളയം സംഭവിക്കും കാരണം അവിടെ കൂടുതലായിട്ട് വെള്ളള്ള ഏരിയാണ് പുഴകള് ള്ള ഏരിയാണ് കായല്കള്ക്കെള്ള ഏരിയാണ് അതോണ്ടെന്നെ വീട്ടിലോട്ട് വേ പെട്ടെന്ന് വെള്ളം കേറും അപ്പൊ രണ്ടുനെല വീടുകാരൊക്കെ ചെൽപ്പൊ അടിമൊത്തം വെള്ളത്തിലായിട്ട് മേൽഭാഗത്ത്ക്കേക്കാരം താമസിച്ച്ട്ടെര്ണ്ടാവാ അപ്പൊ അവരൊക്കെ അവര്ക്കെ രക്ഷാപ്രവർത്തനം നടത്താനും കൃത്യമായ സമയത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്താനും ഈ വൈദ്യുതി വിച്ഛേദനം നടത്താന് അതുപോലെത്തന്നെ മെഡിക്കൽ സഹായങ്ങൾ എത്തിക്കാന് അത്യാവശ്യക്കാര്, വൃദ്ധര് അതുപോലെത്തന്നെ ഗർഭിണികൾ, അതുപോലെത്തന്നെ ചെറിയ കുട്ട്യാള് ഇവരൊക്കെ രക്ഷാപ്രവർത്തനം നടത്താന് ഇങ്ങനെ പ്രശംസയർഹിക്കപ്പെ ട്ടതും അർഹിക്കപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാര്ണ്ട് പ്പെ പിന്നില് പ്രവർത്തിച്ചിട്ട്ണ്ട്ന്ന്ള്ളതാണ് വസ്തുത അതൊക്കെയാണ് കേരളത്തിന്റെ ഒരു ഭാഗത്തോട്ട് വരുമ്പോപറയാള്ളത് പിന്നെ ങ്ങൾ പറഞ്ഞ പോലെത്തന്നെ പ്രളയത്തിന്റെരു സമയത്തും ജനങ്ങൾ ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചു സർക്കർ സർക്കാർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതുപോലെത്തന്നെ എന്താ പറയാ ആർക്ക് ജീവിക്കാനുള്ള ഷെൽട്ടർ സ്കൂളുകൾ ഷെൽട്ടറാക്കി മാറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലീവ് കൊട്ത്തിട്ട് സ്കൂളുകളൊക്കെ താമസിക്കാൻ സൗകര്യ പ്രാപ്മാക്കിയതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ കാര്യക്ഷമായിട്ട് പ്രവർത്തിക്കാൻ തൊടങ്ങി പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇതിൽ എടുത്ത പറയേണ്ട മറ്റൊരു ഒന്നാണ് നമ്മടെ ഈ ഫോറന്റു ഫോറ് ഓഫ് റോഡ് വാഹന ഉടമസ്ഥകര്ന്ന്ള്ളത് അപ്പ അവ അവരും തന്നെ ഇത്തരത്തിലുള്ള ഏരിയകളോട്ട് പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന്ള്ളതാണ്
അതെ അതെ അത് ഇങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതീ സംസാരിക്കാണ്ണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാര് ഇതില് ഇതി ഇടപെട്ണ്ട് പ്പൊ ഇത്തരം ഒരു സ വെള്ളപ്പൊക്കം വരുമ്പെത്തിന് പ്പങ്ങൾ പറഞ്ഞ ഒരുപാട് വായിത്തപ്പെടാതെ പോയ ഒരുപാട് ആളുകൾ ഇതില് രക്ഷാപ്രവർത്തനായിട്ട് വെര്ന്ന്ള്ളാ അപ്പൊ അതില് പ്രധാനപ്പെട്ട് പറയാള്ളത് ഞമ്മക്കീ മത്സ്യ നമ്മള് കൃ മ മത്സ്യത്തിന് പോകുന്ന മീൻപിടുത്തക്കാര് അവരാണ് ഞാൻ മനസ്സിലാക്ക്‌ന്നേ ഇത്തരം ഈ സന്ദർഭങ്ങൾള് ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തുന്നതിന് അവരു അവരുടെ ഒരു സഹായമാണ് ഏറ്റവും കൂടുതൽ നിർണ്ണായകമാക്ന്ന്ള്ളാ കാരണം പലപ്പോഴും ഈ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വള്ളം കേറുമ്പോ അവര് അവരുടെ അവരുടെ വഞ്ചികളും അവരുടെ തോണികളും ബോട്ടുകളായിട്ട് ഇത്തരം പ്രദേശങ്ങൾള് വന്നിട്ട് ആളുകളെ എട്ത്ത്കൊണ്ടു പോകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതില് അവര് തെയ്യാറായി നിക്കാണ് അപ്പൊ ഇത്തരത്തില് ഇങ്ങനെ ഭയങ്കര രീതിയിൽ ഇത്തരം തൊഴി ഇങ്ങനത്തെ മത്സ്യത്തൊഴിലാളികള് വലിയ രീതിയിൽ ഇത്തരം സഹായമാകുന്ന ഒരു ഘട്ടം കൂടിയാണ് അവര് അപ്പ നമ്മുക്ക് തന്നെ കേരള സർക്കാർ ആ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം മത്സ്യകൃത് ഇത്തരം ഈ വിമീൻപിടുത്തക്കാരെ അവരെന്താ അഭിനന്ദിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഇത്തരം അവർക്ക് അവരുടെ അർഹതപ്പെട്ട ഒരു അംഗീകാരം കൊടുക്കുമ്പോ അതുവർക്ക് കൊടുക്കുമ്പോ അവർക്കും സന്തോഷാണ് എന്ന ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അവര് പൂർണ്ണമായിട്ടും പിന്നീടും ഇത്തരം പ്രവൃത്തിയിലേക്ക് വീണ്ടും എറങ്ങുന്ന ഒരു സ്വഭാവം അവരില്ണ്ടാവുന്നുള്ളതാണ് പിന്നെ ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ഓഫ് റോഡ് വണ്ടികള് ജീപ്പുകള് ഇത്തരം വലിയ വലിയ വാഹനങ്ങളൊക്ക ഇത്തരം പലപ്പോഴും പ്രയോഗപ്പെട്ടിട്ടുണ്ട് ഇപ്പ നമുക്കന്നറിയാ ഈ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം രീതികള് ഈ ഫോ ഫോറോർവ് ഓഫ് റോഡ് വാഹനങ്ങൾക്ക് അഥവാ ഫോർ ഇന്ടു ഫോർ വാഹനങ്ങൾക്ക് ഒരുപാട് കർഷക നിയന്ത്രണങ്ങളോക്കെ ഇവിടെ സംഭവിച്ചിരുന്നു പക്ഷെ പലപ്പോഴും ഇവരാണ് ഇവരുടെ പ്രവർത്തനമാണ് പൊതുവെയും ഇത്തരം ങ്ങനെ സന്ദർഭങ്ങളൊക്കെ പൊതുവെ സഹായക സഹായകരമാകുന്നുള്ളതാണ് അപ്പൊ ഇത്തരം വാഹനങ്ങളൊക്കെ പ്ര നമ്മുടെ നാട്ടിൽ പ്ര ഒരുപാട് പ്രോത്സാഹിപ്പിക്കാണ് കാരണം സം ചെല സന്ദർഭങ്ങള്ക് അവരാണ് അവരുടെ സഹായമാണ് കൂടുതലായിട്ട് പലപ്പോഴും ആവശ്യമായി വരിക പിന്നെ ഒരുപാട് കാര്യങ്ങള്ണ്ട് ഇതിന് ബിക അങ്ങനെ തുടങ്ങിയിട്ട് പല ഇതിന്റെ പിന്നിൽ പ്രർത്തിക്കണ്ട് അപ്പോൾ മനുഷ്യരുടെ പ്രവർത്തനം തന്നെയാണ് ഇത്തരം ഈ വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ നാട്ടിൽ സംഭവിക്കാനുള്ള ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഒരുപാട് സം സാരിക്കാള്ള വിഷയമാണ് നമുക്കെന്താക്ക അപ്പ പിന്നെ രാത്രി മറ്റ് കര്യ സമയങ്ങളൊക്കെ ഇണ്ടാകുമ്പോ കൂടുതലായിട്ട് നമുക്ക് ഈ വിഷയത്തില് അപ്പൊ ചർച്ച ചെയ്യാം അപ്പ നമുക്ക് താല്ക്കാലികമായിട്ട് നമുക്കിപ്പൊ അവസാനിപ്പിക്കാം എന്നാ ശരി
ഓക്കെ ശരി